ഹലോ
കേക്കാവോ
ആഹ് ഇപ്പൊ കേക്കാ റേഞ്ച് ഇല്ലാത്തത് കൊണ്ടാന്ന് തോന്നുന്നു കട്ട് ആയി പോയതേ
ആഹ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അവിടെ റേഞ്ച് ഇല്ല ഇടയ്ക്ക് സ്റ്റക്കായിട്ടാണ് കേൾക്കുന്നത് പുറത്തോട്ടോ എന്തേലും ഒന്ന് ഇറങ്ങി നിൽക്കാമോ
ആഹ് ഇപ്പൊ പുറത്തോട്ട് ഇപ്പൊ പുറത്താ നിക്കുന്നു ഇപ്പ പുറത്താ നിക്കുന്ന്
ആഹ് എന്നാലും ഇടക്കിടക്ക് സ്റ്റക്ക് ആവുന്നുണ്ട്
ആണോ എന്താന്ന രാവിലെ ഫുഡൊക്കെ കഴിച്ചോ
ആഹ് രാവിലെ ഫുഡ് കഴിച്ച് ഇവിടെ ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയായിയിരുന്നു അത് കഴിച്ചു അവിടെ രാവിലെ എന്തായിരുന്നു കഴിക്കാൻ
ആഹ് രാവിലെ ഇവിടെ ദോശയായിരുന്നു ദോശേ സാമ്പാറും ആയിരുന്നു
ഉം ഉം
ഡിഗ്രി കഴിഞ്ഞു ഇപ്പം കഴിഞ്ഞതേ ഉള്ളു ഡിഗ്രി
ഇല്ല ഞാനിപ്പോൾ ഡിഗ്രി തേഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ തേർഡ് ഇയർ ആയതേയുള്ളൂ ഇപ്പോൾ
തേർഡ് ഇയർ ആണല്ലേ ആഹ് എങ്ങനുണ്ട് ഹിസ്റ്ററി ഒക്കെ
ഹിസ്റ്ററി കുഴപ്പമില്ല എനിക്ക് എനിക്കിഷ്ടമുള്ള സബ്ജക്ട് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് വേറൊരു കോഴ്സിന് പോയിരുന്നു രണ്ട് വർഷം അത് കഴിഞ്ഞ് ട്ടാ ഡിഗ്രിക്ക് വന്നേ ഉം
എനിക്കനിയിപ്പ പി എസ് സി കോച്ചിങ്ങിന് പോണെന്നുണ്ട്
ഉം ആഹ് വീട്ടിൽ നിക്കുവല്ലേ പോവാൻ നോക്കാ അതാ നല്ലത് കാര്യം നമ്മള് ഞാൻ മനസിലാക്കിയെടുത്തോളം ഈ ഡിഗ്രിയും പി ജിയും വെറുത കുറെ സർട്ടിഫിക്കറ്റ് വാങ്ങി വച്ചിട്ട് മാത്രം കാര്യമില്ല നമുക്ക് നമുക്കൊരു ജോലി വേണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ് അപ്പോൾ അതിനുള്ള കാര്യം നോക്കണം എന്റെ അടുത്തും ഒത്തിരി പേര് പറയുന്നുണ്ട് ഡിഗ്ര കഴിഞ്ഞ് പി ജിക്ക് പോകുന്നു പക്ഷെ എനിക്ക് അതിനോട് താല്പര്യം ര്യം ഇല്ല ഞാൻ ഡിഗ്രി കഴിഞ്ഞ്
രിക്കുന്നത് നല്ലത് കാരണം വെറുതെ പോത്തേ ഉള്ളൂ
അതെ ആന്ന് ആന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും പറയുമ്പോ പി ജി ഉണ്ട്ന്നൊരു നമുക് ക്കൊരു നല്ല കാര്യാണ് എന്നാലും ആ ഞാൻ പറയുന്നാ രണ്ട് വർഷം വെറുതെ കളയണ്ട ഞാൻ പി എസ്സി കോച്ചിങ്ങിന് പോവാൻ തന്നാ തീരുമാനിച്ചേക്കുന്നത്
ആ അതായിരിക്കും നല്ലത് പി ജി എടുക്കുന്ന വെറുതെയാണ് കാരണം എവിടെ ചെന്നാലും പി ജി ഉണ്ടെന്ന് പറയാം പക്ഷെ വേറെ ജോലിയൊന്നും പ്രതീക്ഷിക്കേണ്ട ഞാൻ ഇതുപോലെ സ്കൂൾല് കൊണ്ടോയ് ടീച്ചിങ്ങിന് പോവാനാണ് താല്പര്യം ഇപ്പൊ ടൂട്ടോർലൊക്കെ പഠിപ്പിക്കാനൊക്കെ
എ ഞാൻ പ്ലസ്ടു കഴിഞ് ടി ടി സിക്കാ പോയത് ടി ടി സി കഴിഞ്ഞിട്ടാ ഡിഗ്രിക്ക് വന്ന് ആ
ഞാൻ ഇന്ന് പ്പൊ ബി എഡിനും ടി ടി സിക്കും കൊടുത്തിട്ടുണ്ട് അതിനെങ്കിൽ കിട്ടുവാങ്കി എ ഏതില്ലെങ്കിലും ഒന്നിന് പോവും ഇല്ലന്നുണ്ടെങ്കി പി എ സ്സി നോക്കാന ടി ടി സി എങ്ങന ജനറലായിരുന്നോ
ടി ടി സി ആ നമുക്ക് എല്ലാ നമുക്ക്ങ്ങനൊരു നമ്മളൊരു ബി എഡ് പോലെ ഒരു സബ്ജക്ട് റ്റ് മെയിനെട്ത്ത് പഠിക്കൊന്നല്ല അവടെ എല്ലാ സബ്ജക്റ്റും ണ്ട് പ്പോ സൈക്കോളജി ഫിലോസഫി, മലയാളം, മാത്സ്, ഇംഗ്ലീഷ്, സയൻസ്, സോഷ്യൽ അങ്ങനെ എല്ലാം ഉണ്ട് പക്ഷെ ഇതൊന്നും നമ്മൾ സ്കൂളി പഠിക്കുന്ന സയ ൻസോ കാര്യങ്ങളൊന്നു അല്ല എല്ലാത്തിലും സെയിം കണ്ടന്റുകള് തന്ന പഠിക്കാനുള്ളത്
ആണല്ലേ
ഈ മാത്സ്ന്നൊക്കെ പറയുന്നത് പ്രോബ്ലം ചെയ്യും അങ്ങനൊന്നു അല്ല മാത്സില് നമ്മക്ക് പഠിക്കാനുള്ളത് ഫുൾ എസ്സെ പോലെയാ അല്ലാതെ മാക്സിൻ്റെ എക്സാമിനൊന്നും ഒരു പ്രോബ്ലം പോലും നമുക്ക് ചെയ്യാനില്ല
എഴുതി ട്ത്തോ അപ്പം
ആഹ് കേട്ട്ട്ടൊക്കെ കിട്ടി
കിട്ടി ആ ആ ആ
അതൊരു കടമ്പയാ അത് കിട്ട്യാ കിട്ടി പോയാ പോയിന്നുള്ള രീതിലാ പക്ഷേ എന്തായാലും കിട്ടി
ആ ഞാനും ഇതു പോലെ എഴുതിയായിരുന്നേ ഡിഗ്രി വെച്ചിട്ടേ കേട്ടിട്ട് ഫോറ് രണ്ടു വട്ടം എഴുതി കിട്ടില്ല മൂന്നാമത് കിട്ടി പക്ഷെ അതൊണ്ടായിട്ടും പ്രയോജനല്ല ടി ടി സിയോ ബി എഡോ വേണം എവെടെലും സ്കൂളില് കേറണെങ്കി
ആ അത് വേണം പക്ഷെ ഞാൻ എൻ്റെ ഒരുരഭിപ്രായം പർഞ്ഞാല് എനിക്കിപ്പോം തോന്ന് ടി ടി സിക്ക് പോണ്ടാര്ന്നുന്ന കാര്യം ടി ടി സിക്ക് പോവാതെ അന്നേരം ഡിഗ്രിക്ക് പോയിരുന്നെങ്കി ഞാനിപ്പോ ഡിഗ്രി കഴിഞ് എറങ്ങിയേനെ ആ ഈ സമയം കൊണ്ട് എനിക്ക് പി എസ്സി കോച്ചിങ്ങിനും പോവായിരുന്നു എന്തെങ്കിലും പി എസ്സില് ഒരു ലെവല് ഏകദേശം
ആ ഹലോ അല്ല ആ പി എസ്സിക്കും പോന്നാണ് ഏറ്റവും നല്ലതെന്ന് തോന്നു
ആ കേക്കുന്നുണ്ടോ
ആ ഇപ്പൊ കേക്കാം കേക്കാം
ന്നപ്പം അത് നല്ല ടഫാ അതോണ്ട് ആ അത് എനിക്കിപ്പോ ഞാനതാ വിചാരിക്കുന്നത് അതിന്
പോയാ മതിന്ന് ഞാനും ഇപ്പതാ ചിന്തിക്കുന്നെ പി എസ്സി വല്ലോം നോക്കാന്ന് രണ്ട് വർഷം ഹലോ ഹലോ കേക്കാൻ പറ്റുന്നുണ്ടോ ഹലോ ഹലോ
ആഹ് ഇപ്പ കേൾക്കാം ഇപ്പൊ കേൾക്കാം ഇവിടെ ഏറെ
ആഹ്
കുഴപ്പാണെന്ന് തോന്ന ട്ട് എന്റെ സിമ്മ് ആദ്യം ഒതിന് കുഴപ്പ
ഉം ഹു
പിന്നെ ന്ന റേഞ്ച് ഇല്ലാക്കിട്ടില്ല ഉം
ഓഹ് ഹോ പിന്നെ അപ്പം ഏഹ് ബിനി ടിടി സിക്കോ വീട്ടിൽ അച്ഛനും അമ്മയും അനിയനും ഞാനും ഞങ്ങൾ നാലു പേര ഉള്ള
അതായിനി ടി ടി സിക്കോ പോലെ ആഹ് ഇ ഇമ് കെറ്റ് ഫോറും ഉണ്ടെന്നുണ്ടെങ്കിൽ ഏഴാം ക്ലാസ്ക്കെ പഠിപ്പിക്കാം പക്ഷെ അപ്പൊ അവര് പറഞ്ഞ ടി ടി സി വേണന്ന് അപ്പ എനിക്കങ്ങന എന്തോ പോലെ അപ്പ ഞാൻ വിയാര് ചെന്നാ അതിനൂടെ കൊടുത്തെക്കൻ കിട്ടൊന്നുണ്ടെങ്കി പോവാന്ന് ടി സി ക് പ്ലസ് ടു എൺമ്പത്തഞ്ച് ശതമാനേ ഉള്ളായിരുന്നേ ടി ടി സി ഒക്കെ കിട്ടാൻ ഭയങ്കര പാടല്ലേ
ഏതായിരുന്നു സയൻസ് ആയിരുന്നോ
മിന്നെ തീരെ ഇല്ല എൺപതെ ഉള്ളാര്ന്നു ഡിഗ്രിക്ക് ആഹ് സയൻ
ആഹ് ഏതാ സയൻസായിര്ന്നോ ആഹ് അപ്പൊ സയൻസ് ആണെങ്കിൽ എൺപത്
മാത്ര ഡിഗ്രി
ആഹ് ഹാ
ആഹ് ഞാൻ സയൻസ് ആയിരുന്നു പ്ലസ്റ്റ്യുവിന് ആഹ് എ എൺപത് തീയോ എൺമ്പത്തഞ്ച് ശതമാനം ഉള്ളായിരുന്നു പ്ലസ്റ്റുന് ഹലോ ഹലോ കേക്കാൻ പറ്റുന്നുണ്ടോടാ ഹലോ ഹലോ ഹലോ ഹലോ